ഹല ഹലോ ആ ആ പറ ആ അങ്ങനെ ടൈലിന്റെത് മുഴുവനാ ഇല്ലല്ലോ ഞാന് അപ്പ ഇപ്പ മോള് കരഞ്ഞു അതാണോ
ആ ശരി എന്നിട്ട് ഇനിയിപ്പോ എന്നാ അത് കരാറാണോ
പച്ചപ്പോ അങ്ങനെയല്ല സംസാരിച്ചപ്പോ പിന്നെ അവര് പറഞ്ഞു ആ ടൈയല് മാറ്റിത്തരാന്ന് പറഞ്ഞു കാരണം നമ്മള് പറഞ്ഞ സാധനല്ലല്ലോ അവര് കൊടുത്തയച്ചത് അതുകൊണ്ട് അവര് ടൈല് മാറ്റി ട്ടി തരാന്ന് പറഞ്ഞു ആഹ് അവര് എന്നെ ഒന്നൂടെ ഒന്ന് കൺ ചെയ്യാൻ നോക്കിട്ടോ ഇത് വിളിച്ചാല് രസം ഉണ്ടാവുംന്നുള്ള രീതിയില ഞാൻ പറന്ന് എനിക്ക് വേണ്ട എനിക്ക് പറ്റിയത് അതല്ല വെറുതെ അങ്ങനെ ചെയ്തിട്ട് കാര്യ
അതെ അതെ ആ നമ്മള് അത്രയും ആശിച്ചു മോശിച്ചൊരു വീടുണ്ടാക്കണല്ലേ
ഞാമാത്രേ അത് നമ്മള് വിചാരിച്ചതല്ലല്ലോ അപ്പൊ വേണ്ട നല്ല രീതിൽ അപ്പൊ നീ എന്താ അവര് അത് റിട്ടേ റിട്ടേൺ കൊണ്ടു പോകന്ന പറഞ്ഞത് എന്നിട്ട് നമുക്ക് വേറെ പീസ് ഇറക്ക അവർക്ക് പൈസ അപ്പ തന്നെ കിട്ടണം അപ്പൊ നമ്മളാണ് ഇപ്പ ഓരു പൈസ കൊടുത്തിട്ടുണ്ട് അപ്പ പറണു സാധനം ഇവിട
ആഹ് അല്ലല്ല ഞങ്ങളൊക്കെ എടുത്ത സമയത്ത് എന്താ പറയാ മുഴുവൻ അൗണ്ട് ഞങ്ങള് കൊടുത്തിുണ്ടരുന്നില്ല കാരണം ച്ച അങ്ങനെ കിട്ടുമല്ലോ നമ്മള് ഒരു ഒരു എമൗണ്ട്
ആഹ് ആഹ് നമ്മള് ഇന്ന് തന്നെ ഫസ്റ്റില്. അവിടെ പോയി നമ്മൾ സാധനം ഓർഡർ ചെയ്ത ടൈമിൽ ഒരു ആ ഒരു സംഖ്യ കൊടുത്തു അത് കഴിഞ്ഞേന്ശേഷം ഇന്നലെ സാധനം വന്ന സമയത്തും അത്യാവശ്യം ഉണ്ട്. സംഖ്യ കൊടുത്തു അപ്പൊ തന്നെ പകുതിയോളം ആയി. അതിന് ശേഷമാണ് നമ്മൾ അവിടെ പോയി സംസാരിച്ച് അത് മാറ്റേ സംസാ അതൊക്കെ വന്നത്, ഇനി അവർക്ക് ഇനിയും ബാക്കിയുള്ള പൈസ. ചെകിട്ടന്നെന്ന് നമ്മള് പറഞ്ഞു നിങ്ങള് ആദ്യം ടൈൽ ഇവിടെ വീട്ടിലെത്തിക്കാ എന്നിട്ട് ആ മുഴുവൻ ടൈൽ എത്തിയിട്ട് ഇനി ബാക്കി പൈസ തരുള്ളൂന്ന് പറഞ്ഞു. അഴിമതി ആ എന്താണ് എടി വ്യാപാര രംഗത്ത് ഒക്കെ എ എന്തോരം ചതികളാ നടക്കുന്നത്, അവര് വ്യവസായ നന്നായിട്ട് സാധാരണക്കാരെ ചൂഷണം ച്
അതെ അതെ അവര് അതിപ്പോ നല്ല വലിയ പണ ആക്കാരാണെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുക്കും അവര് ഇങ്ങനെ ഇതിന് സംസാരിക്കാനോന്നെ ക്കത്തില്ല
ആ അവർക്ക് നല്ല ഭയം കുടുങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ അവിടെ പോയി സംസാരിക്കുമ്പോ ആ നിങ്ങളിങ്ങോട്ട് വരീ അകത്തേക്ക് ഇരിക്ക് കാരണം പുറത്തുന്ന് ആരേം കാണുവോ അത് അവർക്കൊരു മോശാണല്ലോ അവരുടെ സ്ഥാപനത്തിന് ആ നിങ്ങള് വരിൻ അങ്ങനെയല്ല അങ്ങനെയല്ല കാക്ക അങ്ങനെല്ലട ആ ഒരു രീതി ഇല്ലില്ല നമ്മോട്- ചിരിച്ച് സോപ്പിട്ട് സംസാരിക്കുന്ന രീതിയിൽ അതാണ് അവരുടെ നയം അതിന്റെ ഭർത്താവ് പറഞ്ഞു അങ്ങനെ തന്നെ അവര് നിക്കോളൂ കാരണം അവർക്ക് അത് നമ്മൾ ഓല അവിടെ ചിരിച്ചാൽ നമ്മള് അങ്ങോട്ട് കൂൾ ആവുല്ലോ.
പിന്നെ അതുമല്ല വേണ്ടാന്ന് വെച്ച് പോയാല് അവർക്കെന്നയാണ് നഷ്ടം കാരണം അപ്പൊ നിങ്ങള് എങ്ങനെയാണ് ചെയ്തത് നിങ്ങള് കൊറെ കൊറേ കടകളില്
ആഹ് നമ്മള് കൊറ കൊറ കടകൾ നോ ഇട്ട് ലാസ്റ്റ് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മള് ഫസ്റ്റില് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല- ഏകദേശംതിനോട് അനബന്ധിച്ച സാധനമാണ് നമുക്കിപ്പ പറ്റിട്ടുണ്ടരുന്നത്. അപ്പൊ അവിടുന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതാണ് വേണ്ടത് ഞാൻ ചോയിച്ചില്ലേ ഇതെല്ലം ഒരേ ഡിസൈനല്ലേ വരാ ചിലതുണ്ടല്ലോ പലതും പല ഡിസൈനായിട്ട് ഒരു വൃത്തിയില്ലാതെക്കെടക്ക്ണ് അപ്പൊ നമ്മ എല്ലാും ഒരേ ഡിസൈനിലാണ് വരച്ച അത ഒരേി ചല്ലേ വരുള്ളൂ നിങ്ങൾക്ക് പക്കം നമ്മള അത അവിടെ എത്തിച്ചേരും നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അത്രയും അവരെ നമ്മളെ വിശ്വസിപ്പിക്കും. പക്ഷെ എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട് ഇനി വരുമ്പം പലതും പല ഡിസൈൻ ആവുവോ നല്ലേ കരണം നമ്മളിപ്പോ അയിനായിട്ട് ഒരുങ്ങൂലല്ലോ അഞ്ഞിപ്പത് മതി അ കണം ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞു ഇനിയിപ്പ നമ്മളതിന് ഒരുങ്ങും തോന്നില്ലല്ലോ അയ എന്റെ ഭർത്താവ് ലാസ്റ്റ് ഇറങ്ങി പോന്നപ്പോ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് ഇനി ഇന്ന ഇവി വെ വെരുത്താൽ എടകൾ വെരുത്തിച്ചരുത് ഇന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞ സാധനം അവിടെ എത്തിച്ചരണമെന്ന് അപ്പൊ അവര് ആഹ് അപ്പൊ അവരൊക്കെ അയി ല്ല ഇഞ്ഞ് സംഭവിക്കൂല്ല ഞങ്ങളുടെ അടുത്ത് അറിയാതെ പറ്റിയ മിസ്റ്റേക്കാ എന്നൊക്കെ പറഞ്ഞ് അവരെ എഗ്രി ചെയ്തു അവരുടുത്തല്ല മിസ്റ്റേക്ക്ാന്നുള്ളത്
അങ്ങനെ ഓരോന്ന് ഏതാലും ഇനിപ്പോ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഫുള്ളായിട്ടുള്ള സാധനങ്ങൾ കുറച്ചൂടെ കഴിഞ്ഞിട്ട് എത്തുള്ളൂ അതിനു ശേഷം പണിക്കാരെ നമ്മൾ കരാർ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. കരാറ് കൊടുത്തിട്ട് നിരത്ത് വിരിക്കാം. അതിനും ഒരു സംഖ്യ വരും പണിക്കൂലി ആയാലും നല്ല പൈസ വരുന്നുണ്ടല്ലോ. ഏ എങ്ങനെ
ആഹ ആ അതെ ഇവിടെ തന്നെങ്ങ ന തന്നെ ആയിരുന്നു കരാർ
ഓ ക്ലിയർ ആവണില്ല
ഇവിടെ
അ ബ്രേക്ക് ആവുന്നുണ്ട്ട്ടോ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ആഹ് നീ ഇല്ലേ ഞാൻ ചോയിക്കാൻ നിക്ക ഇപ്പ കൂടിയിരുന്നതിന് ശേഷം വീട്ടില് മാ വീട്ടില് കുടിയിരുന്നതിന് ശേഷമല്ലേ അതായത് വീട് മാറി താമസിച്ചേന് ശേഷമല്ലേ അടിപണി
അതെ അതെ അതെ
പ്പ നിങ്ങ എന്താ ചെയ്തത് ആ സമയത്ത് അപ്പൊവിടെ വീട്ടിലന്നെ നിൽക്കാൻ കഴിയില്ലല്ലോ അപ്പ ന്ത ചെയ്തത്
ആ അത് തറവാട്ടിലായിരുന്നു നിന്നിട്ടുള്ള
ആ്അടിപ്പണിയുള്ള സമയത്ത് അങ്ങോട്ട് പോവാ ചെയ്തേ
അതെ മക്കൾക്ക് മോക്ക് ശ്വാസമുട്ടൽ ണ്ടേ
ആ ആഹ് പിന്നെ അതുമല്ലാതെ നല്ല ബുദ്ധിമുട്ടാണല്ലേ നമ്മള് താമസാക്കിയന് ശേഷ ശേഷം അടിപ്പ
അ ആ ആഹ് എല്ലാ പണിയുല്ലേ എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇറക്കണം ആ അതെ അത് ഇപ്പോ എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ നമ്മളും തന്നെ നമ്മോട് കഴിഞ്ഞി ല്ലല്ലോ ഇപ്പൊ ആരും അങ്ങനെയൊന്നും താമസം മാറുന്നില്ലല്ലോ അപ്പൊ പിന്നെ എങ്ങനെങ്കിലുംക്കെയാണ് കഴ ച്ചിട്ട് കയറാനുള്ള രീതിയിലാണ് നമ്മളു അങ്ങനെ നി ക്കുന്നത് ക്ഷിണം ഒക്കെ പറഞ്ഞാ കുറച്ച് കുറേ മുന്നേ കൂടിരുന്നാണല്ലോ താമസം മാറിട്ടില്ല അന്നൊക്കെ അങ്ങന ചെയ്യരുന്നു അന്ന് കുറേ ആളുകൾ അധിക ആളുകൾ അങ്ങനെ തന്നെയാണല്ലോ താമസം മാറി പോവാറില്ലേ
അതെ ആ അതെ എന്തായാലും എന്താ നല്ല രീതിയിൽ കഴിയട്ടെ ഇനിയിപ്പോ എന്താ പറയാ കരാറ നോക്കുന്നുണ്ടോ ഇനി പെട്ടെന്ന് തന്നെ അ കാരണം ബോക്സസ് ഒക്കെ വരുമ്പോ തന്നെ പൊടിക്കണമെങ്കി
ആഹ് പൊട്ടിച്ചിനു അത് നമ്മൾ ഇനി എഴുതിയാലും അവരുടെയെടുത്ത് പറഞ്ഞു. ഇന്നട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതിയന്നാ അപ്പോഴൊക്ക നമുക്ക് പണിക്കാരൻ കിട്ടുള്ളൂ അതിന് ശേഷം എന്നിട്ട് പെട്ടെന്ന് ചെയ്യലാ അങ്ങനെ വിചാരിച്ചത് അപ്പേ ഉ ഇപ്പ ജൂൺ മാസം ആവും പിന്നെപ്പോ ജൂൺ ജുലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് വീട്പണി മുഴുവനായിട്ട് തീർക്കണം എന്നുണ്ട് അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്.
ആഹ എന്താ പറയാ ഇങ്ങനെ ആവുമ്പോ അവര് കേറണം അല്ലെ കാരം നമ്മള് നല്ല നേരൊക്കെ നോക്കുല്ലോ അതെ പിന്നയും പണികൾമ്പാടു ഉണ്ട് ഒരു വീട് പണി
പണികളുണ്ട് പക്ഷെ നമ്മളിപ്പോ അങ്ങനെന്ന് വിചാരിക്കുന്നില്ല നമ്മള് പഠി പണി കഴിക്കുക അതുപോലെ വയറിങ്ങ് ആ അ അതിപ്പോ അങ്ങനെ അല്ലാതെ ഈ ചിപ്സം വർക്കോ സീലിങ് അങ്ങനത്തെ നമ്മള് വിചാരിക്ക തന്നേയല്ല അതും കിച്ചണില് കിച്ചൺ വർക്ക് കഴിക്കണണം ആഗ്രഹുണ്ട് ചെല ഡോറ് തുറക്കന്നല്ലാതെ അല്ലാത്തതൊന്നും നമ്മള് വിചാരിക്കുന്നില്ല
എന്തായാലും അത് ചെയ്തോണ്ടു കാരണം പിന്നീട് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാാവും മ് ഈ പണി കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് അങ്ങേട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറ്റി വെക്കലും സെറ്റിൽഡ് ആയില്ലേ
പിന്നെ ഉണ്ട് പിന്നെ നമ്മള് റോഡിന്റെ പക്കത്താണ് വീടപ്പം മു കെട്ടേണ്ടി വരും അങ്ങനെ പണികൾമ്പാടുണ്ട് അത് എന്താന്ന് വെച്ചാ നമ്മള് വേണന്ന വിചാരിച്ചത് ഇപ്പനി ബഡ്ജറ്റിനനുസരിച്ച് നോ ക്കുമ്പോ ചെലപ്പോ അതൊന്നും കെട്ട്ല്ണ്ടാവില്ല
ഓ ഇതാവട്ടെ ശരിയാവട്ടെ കാരണം നമുക്ക് നമ്മൾക്ക വീട്ന്ന് പറയ അത്രത്തോളം നമ്മൾ ആഗ്രഹിക്ക സാധനമാണ് സംഭവമാണ്
പെട്ടെന്ന് റോട്ടിലോട്ട് പോകുമ്പോ വണ്ടി ഇങ്ങനെ പോകുന്ന റോ റോഡ് ക്കുല്ലേ.
അതെ അതെ പിന്നെ അവിടെയല്ലേന്നെയോ കൊറ ലോറികളാണോ അവിടെ കൂടുതലും പോലെ കോറി ഉണ്ടോ അങ്ങനെ എന്തോ
ആ കോറി ആഹ കോറി ഉണ്ടായിരുന്നു ഇപ്പൊ കോറൊക്കെ നിർത്തിട്ടോ കൊറിയൊക്കെ അടച്ച്പൂട്ടി അതൊരു സുഖയി ഒരു വിധത്തില് കുട്ടികളെ വെച്ച് നമുക്കൊരു പേടിയല്ലേ
അതെ അതെ കാരണം ഞാൻ ഇന്നാൾ അങ്ങനെ പറഞ്ഞപ്പോളെ ഞാൻ രാജ കാരണം അങ്ങനെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആളെ നിങ്ങള് പറഞ്ഞ .
ഉം ഉം അതെയതെ.
ഏതലും കെട്ടാനും കബ ദൈവം അനുഗ്രഹിക്കട്ടെ
പിന്നെ അനക്ക് എന്ന ഡേറ്റ് പറഞ്ഞേ
ഇക്ക് ഡേറ്റ് ഓഗസ്റ്റിലാണ്
അതെപ്പും ബുദ്ധിമുട്ടൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല ആ അഞ്ചാം ആഹ് സെവനില് സെവനിക്ക് ആയി ഇല്ലടാ. ഏഴാമാ ഏഴ് ഏഴുക്ക് കടന്നിട്ടില്ല
ആ ആ എന്ന വരുമ്പോ എഴുക്കത്ത ഏതാ ഏത് ഡേറ്റ്
പതിനേഴ് ട്ട് മാസം പതിനെട്ടിന് ഏഹ് ആഹ് ഇന്നിപ്പോ എത്ര തീയതിയാണ് എനിക്ക് ഓർമ്മ.
ഇന്ന് പതിനഞ്ച് പതിനാറ് കായില്ലേ
ആ ഓ അപ്പൊ മൂന്ന് ദിവസം കൂടെ അല്ലെ അതെ അതെ പിന്നെ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും കേ ഏ
അതൊന്നുമല്ല പേടിക്കാനില്ല അതല്ല എന്താ ഈ പ്രസവം തന്നെയാണോ, രണ്ടാളല്ലേ നിനക്ക് പ്രസവം തന്നെയാണോ. ആഹ് ആഹ് അതെന്ത് അങ്ങനെ പെട്ടെന്ന്. പെട്ടെന്ന് പറഞ്ഞതാണോ സിസറിയന്
ആഹ് അത് എന്താ വികസനം തീരെ ഉണ്ടാവില്ല. നമ്മുക്ക് തീരെ വികസനം ഉണ്ടാവില്ല പിന്നെ വാട്ടർ ബ്രേക്ക് ആവും
ആഹ് അപ്പൊ പിന്നെ ഓപ്പറേഷൻ ചെയ്
ആഹ് രണ്ടാൾക്കും പിന്നെ ഇനിയിപ്പോ എന്തായാലും ഓപ്പറേഷൻ തന്നെ ആയിരിക്കും കാരണം
ഒന്നങ്ങനെ ആയാ പിന്നെ അങ്ങനെയല്ലേ വരുള്ളു അങ്ങനെ പറഞ്ഞൊക്കെ ആഹ് ഇത് ഓപ്പറേഷൻ ഇത് പറഞ്ഞിട്ടുണ്ടോ ഓപ്പറേഷൻ ആയി വന്ന്
അല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയലില്ല സാധാരണ ആ സമയം ആവുമ്പം
അല്ല ചിലരൊക്കെ ഫസ്റ്റ് ഒന്ന് ഓപ്പറേഷൻ ആണെങ്കിലും രണ്ടാമത് പ്രസവിക്കുന്ന അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ ചോദിച്ചത്
കാരണം എന്റെ രണ്ടാമത്തേന് എനിക്ക് നമ്മള് വയർ കയി േഷം ഉ എനിക്ക് വേറെ ഒരു ഇതുണ്ടാവുമല്ലോ ഒരു വേദന വേദന അന ഇല്ല പക്ഷെ എനിക്ക എന്തോ ഒരു വെള്ളം പോലെ പോയ പോലെ തോന്നി അപ്പൊ ഞാന് നമ്മള നമ്മൾക്ക് ഒരു മടിയാണ് അപ്പ അറില്ലഞ്ഞ എന്തോ പോയി കേട്ടോ ഉ പിന്നെ ഒരു മിനിറ്റ് എന്റെ അരി തിളക്ക്ണുണ്ട് ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ടെ ശരി ഉ